ഹലോ ആ തെരക്കിണ്ടൊ ഇങ്ങക്ക്
തെര്ക്കൊന്നുല്ല ഞാന് ചായക്കടി ഇണ്ടാക്കാനെക്കെ നിക്കട്ടെ ഏതെലും ഇവ ക്കല്ലെ പണി കൊർച്ച് പയണ്ട്
എന്താണ്ടാ
അപ്പൊ പയം ഉപരി ഉണ്ടാക്ക വിചാരിച്ച്
ന്ന് എന്നുണ്ടാക്കുവ
കടിയൊന്നും വേണം എന്തേലുക്കെ ഇല്ലെങ്കില് മുഖത്തിന് കറുപ്പാണ് ഇവിടെ
കുട്ടിയക്കാത് കുട്ടിയക്കണോ അതാ ഹസ്ബൻഡിന് ആണോ ഹലോ ഹലോ ഹലോ ഹലോ
ഹലോ ഇത് കേൾക്കാത്ത കേക്കണില്ല്യ
ആ ഇടക്ക് കേക്കാതാ
ആ കുട്ടികൾക്കല്ല വേണ്ടിയത് ഇല്ല അതന്നും പ്രശ്നമൊന്നുമല്ല കടയില്ലെങ്കില് പൊറുത്ത് പോയി തിന്നോളൂ അതൊക്കെ അവർക്ക് അത് ഒന്നും വിഷയല്ല
പിന്നെ അത് ശീലയി ഈ വണ്ടിറ്റും പോകുമ്പോ പിന്നെന്താ ഹലോ
ആ എടക്കണം പോണണ്ട്
ആ റേഞ്ച് പ്രശ്നാണോ
എനിക്കറിയില്ല ഇടക്ക് പോന്നുണ്ട് പക്ഷെ അ് റേഞ്ച് ഒക്കെ ഫുള്ളുണ്ട് എന്താണ് നാം
ചിലപ്പം അങ്ങനെ ഫോണിൽ ഒരു കട്ടാവണ കളിണ്
ഉം ഞാൻ ഫസ്റ്റത്തെ ഫോം വിളിച്ചന്ന് അഞ്ച് ടാസ്ക് വന്നിട്ടിൻ്റെ മൂന്നെണ്ണം മൂന്നെണ്ണ നാലത്തെ
അതൊന്ന് ഇതില് പറയാൻ പറ്റ ത്തില പിന്നെ എന്തൊക്ക കലത്തപ്പം ചൂടലൊടുങ്ങിയാ
ഇട്ടൊന്നുമല്ല അടെണ്ട ഓലൊക്കെ വരത്ത നിട്ട് വിലത്തപ്പ ചൂടാം
ഏഹ്
ഉം അവര് വരുമ്പോ ഇങ്ങനെ ഉണ്ടാക്കിയാൽ മതിയല്ലാ എന്നുള്ളത് ആഹ അതിന്റെ പത്ര പണന്നല്ല കുക്കറില
ഇപ്പ ആരാനല്ല ഉള്ളൂല്ലേ
ഉം എന്നിട്ട് വിനോ സംസ്ഥാനത്തിന്ന്നാലും കുഴപ്പൊന്ന ഇില്ലല്ലേ ഇടക്കിടയ്ക്ക് രണ്ടെണ്ണത്തിനുള്ള മാവേ ഉണ്ടാക്കി വെച്ചിട്ടുള്ളൂ
ഏ രണ്ടെണ്ണ പ എത്ര നാഴിയരി എടുത്തു
ഞാനൊരു രണ്ട് രണ്ടരനായി
അന്ത്േ നായി ഉം കുക്കർ ഏതാാണ് എത്രന്റെ അഞ്ചിോ മൂന്ന് ോ ആഹ ആഹ ബൈക്ക് കറക്റ്റ്
ഉ അഞ്ചിറ ആവുമ്പോ ഒരു നല്ല വലപ്പത്തിലല്ല ആക്കാറാവ അഞ്ചിറല ആകുമ്പോളെ നല്ല വലപത്തിലാവല്ല ഒന്ന് പറഞ്ഞാൽ മതി
ഞമ്മള എപ്പോഴും ലാഭമുള്ള പണില്ല തിരഞ്ഞെടുക്കുക അതെല്ല ഈസി
ആഹ പിന്നെ അതെല്ലാ ഉ നഗ ചാക്കി മാങ്ങക്കണ്ടോ
കഴഞ്ഞുച്ച അക്ക മരം കാലി കിടക്കുക പത്തല്ല ഇപ്പൊ ഒന്നുംല്ല ഉ ശതാ ഇപ്പ ഇല്ല ഇപ്പൊ
ഞങ്ങക്ക് ഇവിടെ ഞാൻ ചക്കക്കുട്ട ഞങ്ങക്ക് വാപ്പാക്ക് പഴയ ആളാണ് അപ്പൊ ചക്കക്കൂട്ടാ വേണം അപ്പൊ അത്ണ്ടാക്കിമം മം ഉണ്ടാക്കി ഉണ്ടാക്കി ഉ ഉ പണിക്കാണ്ടാവുമ്പോ വീട് പണിയല്ലേ വീട് പണിക്ക് പണിക്കാരുണ്ടാവുമ്പോ കൂട്ട കഞ്ഞിക്ക് എന്താണെങ്കിൽ ഒരു കൂട്ടാൽ
അത്ും ച കൂട്ടാനെപ്പൊണ്ടാക്കുക
ഏ ഇതേമാതിരി ചേമ്പ ഉന്തൊക്കല്ലേ അപ്പൊ അത് ചേമ്പിന്റെ തണ്ടെടുത്ത് കൂട്ടാണ്ടാക്കും പുള ചെയ്യമ്പടും അങ്ങനെ എന്തെങ്കിലൊക്കെ ആയിട്ട് തട്ടിക്കൊട്ടി കൂട്ടാനാവും
തണ ആക്കു ലേ
ഉം ഉമ്മായിരുന്നോ അതിന്റെ കാളന്മ്മ മരിച്ചപ്പോ ഒരു കൊെല്ലം കഴിഞ്ഞു അപ്പപ്പൊ ഞമ്മള് ഏറ്റെടുത്ത കാര്യങ്ങളണ അതൊക്കെ
ഇപ്പ നിങ്ങള എടുത്തേക്കാരല്ലേ അപ്പൊ
ആഹ് ഞാൻ തറവാട്ടിലാണ്
ഏഹ്
ഒരളച്ചിണ്ട് ആഹ് ഞ്ഞി ഞങ്ങൾ ഇപ്പൊ വീട് പണി നടക്കാണ്
ഏഹ് ഇപ്പൊ ഇങ്ങൾക്ക് വീട് പണി നടന്നുകൊണ്ടിരി
ആഹ് നടന്നോണ്ടിരി ക്കാണ്
അവിടെ അടുത്ത് തന്നെ
ആഹ് ഇതിന്റെ മേലെത്തെ തൊടൂല് തന്നെ
ഏഹ് അത് ശരി നിങ്ങൾതൊക്കെ റോഡ് റോഡ് സൈഡാ
ആഹ് കൊഴപ്പല്ല
ഉം കൊറച്ച് സൈഡാകും വേണല്ലേ തീരെ ഉള്ള് ക്കായാലും വയ്യ
നിങ്ങളത് എങ്ങനെ
ഞങ്ങളത് റോഡ് സൈഡിലാണ് പക്ഷെ ഉള്ളക്കുള്ള റോഡ് സൈഡിലാണ്
ആഹ് അങ്ങനെയൊക്കരം ഉം നമ്മളത് മെയിൻ കൊഴപ്പമില്ലാത്ത ത്ര മെയിൻ റോഡ് തന്നെയാണ്
ആഹ് ഇദും അങ്ങനെത്തേന്നെ കുഴപ്പില്ലാത്തൊരു മീൻന്ന്ല്ലാനും ഉള്ള് എല്ലാനും അങ്ങനിം പറയാം
ഉം അങ്ങന തന്നെ ഉം സ്കൂളിന്റെ നേരൊക്കെ ഉണ്ടായ സ് കൂൾ ബസ്സാളെ ഒരു
ആഹ് അത് ഇവിടെക്കെണ്ട് ഒരുത്തരക്കാലേ ഫുള്ളായിക്കാര റോഡ്
ഉം എത്രങ്ങാനും രാവിലെ ഏഴ് മണി ക്ക് തുടങ്ങുംബടുത്തെ ഫസ് പുതിയ ബസ് ഒരുപീസ് സ്കൂൾ ഉണ്ട് അതിന്റെ- സ്കൂൾ ബസ്സാണ്
ആ പീസ് ഉണ്ട് എയ്സ് ഉണ്ട് അങ്ങനെ കൊറേയ് സ്കൂളകള്ണ്ടല്ലോ
ഫീസിൻ്റെ ബസ്സാണ് ഏഴ് മണിക്ക് പോവല് തൊടങ്ങാ ഏഴ് മണിക്ക് തൊടങ്ങാ അത് പോവല് ഫസ്റ്റത്തെ ബസ്സ് അതാണ് ഒരു ദീസം രാവിലത്തെ പിന്നെ- ഒരു പത്തര വരെ ബസ്സ് ഓണ്ട് ചവറക്കു -
തെരക്കാണ് ഉം നല്ല തെരക്കാണ് എന്റെ റോഡ്
അപ്പൊ നമുക്ക് എവിടക്കെങ്കിലും വേഗം പോവാ നോക്കാണെങ്കിൽ അതിനൊന്നും പറ്റൂല്ല ഈ ബസ്സ് സ്കൂൾ ബസ്സ് പറയുമ്പോ തന്നെ അവ കൊറച്ച ഓരോ ഓരോരോ
കൂടെ പിന്നെരു വണ്ടി പോരും ഞാല രാവിലെ ഒരാളെ രാവിലെ കുട്ടികളെ ബസ്റാന്
ഉം
ഇക്കൻ പോല ഒൾക്ക് ലൈും ബസിനാണ് പത്താം ക്ലാസ്കുമ്പോ നേക്ക് തുടങ്ങണോണ്ട് സ്കൂൾ ബസ് ലേറ്റ് ആയിട്ടേ വരിക അപ്പോ അവളടെ ഞാൻ ബസ്െട്ടിടുക്കു പ്പം ലൈൻ ബസ്സിന് അപ്പൊ അവിടെ പോയി കൊണ്ടേക്കണം ഏ രാവിലെനിക്കൊ ഒരു നേരം ആവയില്ല അത്ര രണ്ടീസപ്പം ഇഷ് ശനിം ഞായറും അവധിയായതൊണ്ട് ഞാൻ പറ കടിൻ ക്കാം വരെ മടിയാണ് നിനക്ക് ഇ ഇത്ര ദിവസം എനിക്ക് ഒഴിവി വിട്ടണുള്ളന്നല ഞാാന് പിന്ന അവല വെച്ചൊക്കേു ഇന്ന് പിന്നെ പൂരിയൊക്കെ ഉണ്ടാക്കി രാവിലെന്ന് ഞാൻ പറഞ്ഞു പുതിയ അപ്പവിന്ന് പൊറട്ട ഇടന്നാല എന്നും ഞാൻ കട ഉണ്ടാക്കിട്ട് നിങ്ങക്ക് ഒന്ന് കട ക്കാ പൂതിയാവ്ണ് ഇത് കിടന്നല്ലങ്കിൽ പോയി പോറാട്ട പോയി കൊണ്ടി നിങ്ങള് നീച്ചു കൊണ്ടിക്ക് വ്യ പോകാനായി ഇപ്പോ അപ്പൊ അയിന് നിച്ചാനാവൂല്ല കടന്നോടത്തത് മടിയ പിന്നെ നി ച്ചാന്
പിന്നെ അതല്ല ഈ ട്രിപ്പ് പോകുമ്പോൾ വൺണ്ടേറ്റും പോകുമ്പോ ഭക്ഷണൊക്കെ ഇപ്പൊ പുറത്തന്നല്ലേ കാരം
ഞാൻ പുറത്തൊന്നും ഇണ്ടാ ചെയും എല്ലാ സാധനവും ഉണ്ടാക്കാൻ അറിയാം ഉണ്ടാക്കൻ ഉഷാറാ ആഹ് ചെറിയ ചെറിയ ഗ്യാസ്ണ്ട് കുറ്റി അപ്പൊ പിന്നെ്യല്ലല ഉണ്ടാക്കൂ ഉണ്ടാക്കാന എല്ലാ ഇതും മീൻകറിഒക്കെ വെച്ച് നല്ല ടേസ്റ്റാ മീന് ബീഫും എല്ലാം ഉണ്ടെക്കും പിന്നെ ഒരു
നമ്മക്ക് റെസ്റ്റ് കിട്ടൽ ഇണ്ട
കൂടി തരും റെസ്റ്റായി ട്ടൊന്നൂല്ല കൂട്ടത്തിൽ ഹെല്പ്പ് ഉണ്ടാവും ഇന്നിപ്പം ഏ ബീഫ് ഞാൻ പറഞ്ഞ്ല്ലേ രണ്ട് തരം ഉണ്ടായിനി പൂളേക്ക് ഒരു തരും നല്ലത് ഒരു തരം ആ രണ്ടും കട്ട് ചെയ്ത് റെഡിയാക്കിത്തതും പറ്യാണ് ഞൻ കഴുകി വെച്ചിട്ട് മാത്രേള്ളൂ പിന്നെ എന്തേലൊക്കെ ഉണ്ടെങ്കിൽ ഉള്ളിയോ കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ തൊ ലിച്ചെരുംചെലപ്പൊ പറിം അൻ്റെ മകളെ കുട്ടിക്കൊന്ന് പറിം ചെലപ്പം ചെലപ്പാന്ന് ആമെൽ പ്പം ഹെൽപയ്തും എ മീ പിടിച്ചാനോ കുള ചാടാനോക്കെ പോവേക്കാര അപ്പൊേറന്നന്ന് ഹെൻപെയ പിണോ കുട്ടിക്കോ ആ മഴണ്ടല്ലൊ ടെ ഞ്ഓലെഓലെ പഠനം കാര്യം കഴിഞ്ഞു റ്റ എവിടെ പട്ട അടിച്ചേരി തുടച്ചന്നു ഇവ്ടെ കിട്ടണ്അങ്ങനെ അടിച്ചേരി തുടക്കല അയച്ചു തരും മുട്ടടിച്ചേരി അടിച്ചേരി തുട സ വട്സ് ടനല്ലാത്ത ഓന പഴിയന്നും ഇപ്പ എടുക്കാാന് മടിയാണ് പൊതുവേ മടിയാണ് എന്തോ ഒരു മടിയണോ എടുക്കാന് പറയുമ്പോ എടുക്കയാണ് ഇവിടെ ഒളെ ളപ്പ പറയല് മുമ്പിലും ബക്കി അപ്പറ ഇപ്പറംഅടിച്ചു വാര്യാ മതിജ്പറിം അപ്പൊ അതിന്റെ മുറ്റം കഴിഞ്ഞില്ലേ അങ്ങനെ പറി ഓളോട് ഇജ്ജനടിച്ച് ചെനയേ മലഞ്ചോടെന്നറിം മുമ്പും വേക്ക
കുനപ്പുറം
അപ്പറം പോയി അടിച്ചു വാരിക്കാ ന റിം ' എല്ലാതെല്ലം പറി എന കുറ്റുള്ളത് ഇങ്ങള്ങ്ങട്ട് പറിം ഇങ്ങ് പറയല് ഇങ്ങനാണ് എന്താ പറയാ എന്താണ് പറഞാണ്ട് ഇ്ട് പിച്ചന്നെ നന്നത്ത
ഉം
പറഞ്ഞൂടെ അനക്ക് അറിയിലൊ ഇജ് പറയാതി ന്ന്ട്ടല്ലെ അത് കഴിഞ്ഞിട്ട് ഇന്നോട് പറി മഞ്ഞോട് പറയും ഓൾന്ത കോൾ തതിരുമ്പി ശീല അതൊക്കെ അങ്ങനെ പണിയ കയറട്ട് എല്ലോടത്തും സൗകര്യം ഉണ്ടാവലോ ഒക്കെ പറ
ക്ഷമ്മ കുട്ടികളോട് കൊറച്ച് അതിന് കൊറച്ച് പറയാണ് തോന്നള്ളൂ പിന്നെ പറയാൻ തോന്നൂല കുട്ടികളോട്
അതാണ് പ്രശ്നേ അമ' മടിയണേ നീ പോലക്കരു കരിയട ആകന്ന്ിട്ട് തോന്നല്ലേ
വേറെന്താ പിന്നെ ഹലോ ഹലോ ഹലോ ഹലോ ശ്ചിവി വി
നാളെ മൂള് വണ്ടി വരോ
അത് എള ച്ചി ഉണ്ടായതുകൊണ്ട് വല്ലാതെ ഞാൻ പിജലില്ല പിന്നെഎളേ ച്ചി ഓളെ വീട്ടിക്‌ വിരുന്ന് പോകുമ്പോൾ എന്താ പറയാ അടിച്ചരിത്തരാനൊക്കെ പറിം അകൊക്കെ തുടക്കൽ ഞാൻ കഴിച്ചും തുടക്കാന് പീയാനുള്ള ഒരു കല്പ് ഒന്നും ആയിട്ടില്ല വെള്ളം മുഴുവൻ പോവില്ല മോഫ്ന്ന് താത്ത പിന്നെ ആ പണിക്കൊന്നും വേം പറീല്ല
ഞമ്മള കുട്ടിയോളൊട് പറയണ്ട അവ്സല്ല്യ
ആഹ് അപ്പൊ പിന്നെ ഇല്ലാത്തുമ്പോ ഞാന് ആ അതടുത്തേലാ മ് അക അട്ച്ചരാമ്പറിം പറിം മിറ്റട് ച്ചരാനും ആ പറി അപ്പേ എഴാം ക്ലാസ് ല ല്ലേ സ്കൂളിലക് ആമ്മ കുമ്മത്തെ ബീഞ്ഞ് ലാവുമ്പ തന്നെ ഫുള്ള് ല്ലാ പോകൂല വെള്ളം പിന്നെപ്പ അങ്ങനത്തെ ടീമിനോട് എങ്ങനെ ഞാൻ തൊടച്ച് തരാനും കൂടി പറയാ അത് പീഞ്ഞ് കൊടുക്കല് ഞമ്മളെ പണിയേക്കാരം അയില്ലേറെ ഞമ്മക്ക് എൾപ്പം ചെൽപ്പം തുടച്ച് മുഴവനാക്കേക്കാരം ഓരോ പീയലിനും ഞമ്മള് ചെന്ന്കാണ്ട് പീഞ്ഞ് കൊടുക്കുമ്പോത്തിന്
നയിനല്ലെ ആയിറ്റൊള്ളു
ആഹ് ഇടക്കിടക്ക് ഇങ്ങെനെ മുറിണൂണ്ട്
മുറിഞ്ഞു കേക്ക്ണ്ട് ഉം പിന്നെന്താ ആഹ്